ഹലോ ആ ഞാൻ ഇവിടിരിന്നപ്പഴേ ഉത്സവത്തിനെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞ് വിളിച്ചാട്ടോ.
ആണോ പോയായിരുന്നോ?
ഈ ഞങ്ങള് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ അടുത്ത ഉത്സവം. ഇനി രണ്ടു മാസം കഴിയുമ്പോഴേ കേട്ടോ ഇവിടത്തെ ഉത്സവം വെച്ചാലേ കാള പെട്ട് മഹോത്സവം കേട്ടോ അതെ കുറിച്ച് അറിയാവോ? കാലഘട്ട് മഹോത്സവം ആ അത് ഞങ്ങളുടെ അടുത്തൊരു അമ്പലണ്ട് ഓച്ചിറ അമ്പലം അവിടത്തേക്കായി കാളെ ട്ടുമഹോത്സവം നമ്മൾ ഇവിടുന്ന് കാള കെട്ടി കൊണ്ടു പോകുന്നത് കേട്ടോ അത് നമ്മള് നമ്മുടെ. ഉത്സ നമ്മുടെ ഓണം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടാമത്തെ ദിവസം ഇത് നട നടത്തുന്നത് കേട്ടോ അപ്പം ഈ കാളകെട്ട് നടത്തുന്ന വെച്ചാ ഓരോ ജംഗ്ഷനിൽ കുറച്ച് കം ആൾക്കാര്. ആ ചേർന്നാണിത്. ചെയ്യുന്നത് അവരു കാളെയെ കെട്ടി വലിയൊരു കാളേ കെട്ടിട്ട് അവിടെ പത്ത് ദിവസം. ഈ ഇരുപത്തെട്ടാം ഓണത്തിന് മുമ്പായിട്ട് പത്ത് ദിവസവിടെ ഭയങ്കര. പരിപാടിയൊക്കെ നടത്തും രാത്രി പരിപാടി. എന്നിട്ട് അവിടെ രാവിലെ കഞ്ഞി കൊടുക്കും വൈകിട്ട് പുഴുക്ക്. ആഹ് പുഴുക്ക് കൊടുക്കും പുഴുക്ക്ന്ന് പറയുന്നത് ഈ ചേ എന്തോ കാച്ചില്. ചേമ്പ് ഇതൊക്കെ പുഴുങ്ങിയിട്ട് ആ ചമ്മന്തി ഒക്കെ. ട്ട് അതെല്ലാവർക്കും കഴിക്കാൻ കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവിടെ കലാപരിപാടികളൊക്കെ ഉണ്ട്. തിരുവാതിര പാട്ട്പാടല് അപ്പൊ എന്തൊക്കെ. ഈ നല്ലേ പത്ത് ദിവസവും അടിപൊളിയ അവിടുത്തെ. കാര്യങ്ങളൊക്കെ ആ എന്നിട്ട് ഓരോ ജംഗ്ഷനിലും ഓരോ ആൾ എല്ലാ ആൾക്കാരും മത്സരമാണ് ഓരോ വർഷം. കഴിയുംതോറും അവരൊക്കെ വല്യ പരിപാടി വെക്കണം അവരേക്കാ വലിയ കാളെയെ കെട്ടണം എന്നൊക്കെയുള്ള മത്സരങ്ങളും കൂടെ ഉണ്ട് കേട്ടാ എന്നിട്ട് ഈ കാളയേ കെ കെട്ടിയിട്ട് ഈ ഇരുപത്തെട്ടാം ഉത്സവത്തിനന്ന് രാവിലെ. ഈ കാളയം കൊണ്ട് അതിനെ കയറി കെട്ടി വലിച്ച് നടന്ന് എല്ലാവരും വലിച്ചുകൊണ്ട് പോകും കൊച്ചിര അമ്പലത്തിലോട്ട് അപ്പൊ ഇതിന്റെ കൂടെ നമ്മുടെ ഈ പ്രദേശവാസികളും പോകും രാവിലെ പോ എന്നിട്ട് ഇവർക്കുള്ള ഭക്ഷണമൊക്കെ ആരെങ്കിലും ഒരു വീ ത്തിന്ന് തയ്യാറാക്കും തയ്യാറാക്കി ആ ഭക്ഷ എന്നിട്ട് ഇവര് കൊറേ നടക്കുമ്പോ ഇവര് തളരും തളരുമ്പ വിശ്രമിക്കാന ഒരു സ്ഥലത്ത് കുറച്ചു നേരം വിശ്ര അപ്പേതെക്ക് കഴിക്കേണ്ട സമയംവുയാണെങ്കിൽ ആ വീട്ടിൽന്ന് ഫക്ഷണം കൊണ്ട്ടു കൊടുക്കും അങ്ങനെ എല്ലാവരും ഫക്ഷണങൾ ഒക്കെ കഴിച്ചിട്ട് കുറച്ചു നേരൊക്കെ വിശ്രമിച്ചിട്ട് വീണ്ടും ഈ കാളെയയും കൊണ്ട് പോകും കേട്ടാ കേട്ടുണ്ടോ വന്നിട്ടുണ്ടോ കണ്ടി
ഞാനിപ്പം നീ പറഞ്ഞില്ലേ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ എന്റെറെ ഒരു കൂട്ടുക്കാരി ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ വന്നിട്ടില്ല പക്ഷെ ഇതി കുറിച്ച് കേട്ടൊക്കെ ഉണ്ട് വല്യ ഉത്സവനോക്കേ കേട്ടിട്ടുണ്ട് ഇപ്പ ഇത്രയും ദിവസം ഉണ്ടാവുംല്ലേ പത്ത് ദിവസം അടുപ്പിച്ച്
ആ പത്ത് ദിവസം നമ്മള് അത് അബലത്തിലല്ല ഈ പത്ത് ദിവസവും ഉത്സവും ഈ കാള കെട്ടുന്നെടുത്ത് കാള കിട്ടുന്ന ആ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത അടുത്ത പ്രദേശത്താണ് കാള ഒരു കാള കാള കിട്ടുന്നെങ്കിൽ ആ കാള കിട്ടുന്ന പത്ത് ഈ ഇരുപത്തെട്ടാം ഓണത്തിന് മുമ്പായിട്ട് പത്ത് ദിവസം അവിടെ പരിപാടിയുണ്ട് അത് കഴിഞ്ഞ ഈ പത്താമത്തെ ദിവസമാണ് ഈ കാളയും കൊണ്ട് ആ അമ്പലത്തിലോട്ട് പോകുന്നത് അപ്പൊ ആഹ് അത് ആ അതൊരു വിശ്വാസം അത് അത് ഓർച്ചെറിയ അമ്പലത്തിൽ അവിടെ മഹാദേവര അവിടത്തെ പ്രതിഷ്ഠ അപ്പ ഈ മഹാ മാതരയുടെ ഇഷ്ട വാഹനമാണ് കാള അപ്പൊ അതിന്റെ ആ അങ്ങനെ ഒരു വി ഒരു എന്റെല്ലാത്ത എന്തോ ഒരു എന്തോ ഉണ്ട് അതിങ്ങനെ കൊണ്ടുപോവുന്നതിനെ കുറിച്ച ഒക്കെ ആയിട്ട് അത്ര വിശദമായിട്ട് എനിക്ക് കറക്റ്റ് ആഹ അറിയില്ല അപ്പം അവിടെ നമ്മള് അപ്പൊ ഇത് ഓരോ സ്ഥലത്തുന്നും ഇങ്ങനെ ആളുകൾ കൊണ്ടുവരും എന്നിട്ട് ഏറ്റവും വലി യ കാളക്ക് ആയിരിക്കും കൂടുതൽ ആളുകൾ കാണാനും അതിന്റെ കൂടെ വരാ നോക്കെ ഭയങ്കര എത്ര ഉയരത്തിൽ പൊക്കി കെട്ടാവോ അത്ര ഉയരത്തിലൊക്കെ പൊക്കി കെട്ടും അന്നിട്ട് ഇതിനെയും കൊണ്ട് വരു നമുക്കാണെങ്കിൽ അവിടെ നിന്ന് തിരിയാ ഇല്ലാത്ത സ്ഥലവൊന്നും കാണത്തില്ല അവിടെ അത്രക്ക് ജനങ്ങളായിരിക്കും നമ്മുക്ക് ആ അതുപോലെ ഒരുപാട് നമ്മുടെ അടുത്ത ജില്ലെന്ന് വരെ ആളുകൾ വരും ആഹ് വരും ഇത് കാണാനായിട്ട് അന്നിട്ടാണെങ്കിൽ ഇത് ആ അടു ത്ത ദിവസം അത് അവിടെ ആ കാളകൾ അവിടെ ഇല്ലെങ്കിലും നിരത്തി വെച്ചേക്കും എന്നിട്ട് കാളുകൾഓക്കേ ഓരോ ന ഓരോ അക്കങ്ങളും കൊടുക്കും കേട്ടോ ഇങ്ങനെ എണ്ണത്തിന്റെ ആഹ അപ്പൊ ഇങ്ങനെ അതിങ്ങനെ നിരത്തി വെച്ചിട്ട് അത് നമുക്ക് ഇങ്ങനെ ഓരോന്ന് പിറ്റേ അടുത്ത ദിവസം ആവുമ്പോ തിരക്ക് കുറയും അപ്പൊ നമുക്കിങ്ങനെ എല്ലാം നടന്ന് ഇങ്ങനെ കാണാം പക്ഷെ അന്നത്തെ ദിവസം ആവുമ്പോ ഭയങ്കര തിരക്കാ കാരണം രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേ അവിടെ എത്തത്തുള്ളൂ ഈ കാളകളെല്ലാം കൊണ്ട് അവിടെ അതൊരു ഒരു ഏറ്റവും വല വലിയൊരു ഉത്സവം എല്ലാവർക്കും അത് നമ്മുടെ ഇവിടെ ഞങ്ങളുടെ ഈ പ്രദേശത്തേക്കെയ വെച്ചാ അത് ഓണത്തിലേക്കാ ഏറ്റവും വലിയൊരുസവാ അത് നമ്മൾ ഓണം ആഘോഷിക്കുന്നങ്കിലെ ഓണംഓക്കെ ആഘോഷിക്കൂ നിങ്ങള്
ആ ഉറപ്പാട ആഘോഷിക്കാതിരിക്കത്തില്ലല്ലോ ഓണം മലയാളികളുടെല്ലാം ഉം
അപ്പൊ നമ്മൾ ആ അതിനേക്കാളും വലിയൊരു ഉത്സവായ്യിട് ആഘോഷയിട്ടാണ് ഇവിടെള്ള ഈ പ്രദേശത്തുള്ള ആളുകൾ അത് കൊണ്ടാടുന്നത് കേട്ടോ അപ്പൊ ആ ഒരു ആ എന്താ എല്ലാരും ഒരു ഒത്തൊരുമയുടെ കുട്ടായ്മയുടെ നിന്നിട്ട ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അപ്പൊ ഓരോ അതെ അതെ ഉ എന്നിട്ട് ഓരോ ആൾക്കാരും നേർച്ചയായിട്ട് ഓരോ ദിവസത്തെ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നത് കേട്ടോ അവിടുത്തെ കഞ്ഞിയ ആയാലും യാലും അവിടുത്തെ കലാപരിപാടികളായാലും അത് ഓരോ ആൾക്കാര് അവിടെ ചെയ്യാനായിട്ട് നമ്മള് തയ്യാറായിട്ട് നിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഉ വന്നിട്ടാണെങ്കിൽ എല്ല ഇതാണെങ്കിൽ ഈ പുഴുക്ക് കൊടുക്കുമ്പ അത് എല്ലാം വൃത്തിയാക്കാനും ഈ ചേമ്പൊക്കെ ചെത്തി കാറ്റില ചെത്തി കഴുകി വൃത്തിയാക്കാനൻ അവിടെള്ള പ്രദേശവാസി യ എല്ലാ അമ്മമാര ചേച്ചിമാര എല്ലാരും ഒത്തുകൂടും ഒത്തുപീട്ട് അവര ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ ആരും മാറി നി എത്തിയഒന്നുമില്ലാട്ടോ അവര് എല്ലാവരും നമ്മുടെ കാര്യങ്ങളാണ് ആ എന്നുള്ള രീതിയിലാ എല്ലാവരും ചെയ്യുന്നത്
ഉ എല്ലാരുടെ ഒരു സഹകരണം കൂടി ഉണ്ടെങ്കില അല്ലേ ഒരു ഉത്സവംല്ലേ
അതെ അതെ അതെ അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം വരണം കേട്ടോ എന്ത് ആ ഉത്സവം കാണാനായിട്ട് കേട്ടോ അപ്പം ന ആഹ വന്ന് കാണണം കട്ടോ
ഓ ഉറപ്പായിട്ടും
അന്ന് കണ്ടാല് നമ്മള് പറയുന്നുല്ലോപ്പ വന്ന് ന കണ്ടാലെ അതിന്റെ ഒരിത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്താണ് എന്നുള്ളത്
അതെ അതെ
ഉ നിങ്ങ അവിടുത്തെ ഉത്സവ കുറിച്ചൊന്ന് പറയാവോ
ഇവിടത്തെയോ ഇവിടത്തേന്ന് പറയുമ്പോ ഞാൻ കൂടുതൽ ഉത്സ ഉത്സവങ്ങൾക്ക് പോയിട്ടില്ല ഞങ്ങൾ പള്ളിപ്പെരുന്നാളും കാര്യങ്ങൾക്ക ഇടൊക്കെയാണ് പോയിട്ടുള്ളത് ഉത്സവങ്ങ എന്നൊക്കെ പറയുമ്പ പള്ളിപ്പെെരുന്നാൾ ഇപ്പം നമുക്കിപ്പ പള്ളിൽ ഓരോ ന്താ പരിപാടികൾ വരുമ്പോഴത്തേക്കും പുറത്ത് ഇപ്പൊ ഫുഡ്‌ ഫെ സ്റ്റ് പറഞ്ഞ ഒരു സംഭവുണ്ട് അത് ഭക്ഷണം ഭക്ഷണം കൊടുക്കുന്ന സംഭ നമ്മള് ഒരു ടിക്കറ്റ് പോലെത്തെ ഒരു സാധനം വാങ്ങിയിട്ട് നമ്മൾ അത് പള്ളിക്കു കൂടുതലായി ആയിട്ട് ഹ് ഓരോ ആവശ്യങ്ങൾക്ക് പൈസ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് ഇപ്പൊ ഒരു ഫുഡ ഒരു പത്ത് രൂപയാണെങ്കിൽ അതൊരു ഇരുപത് ഇരുപത്തിഞ്ച രൂപ ആായിട്ട് വിൽക്കും അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ വ അതൊരു അതൊരു പരിപാടി കണക്കാം അത് ഹ പെരുന്നാളന്നല്ല ഒരു പരിപാടിയാണ് പക്ഷെ അതില് കുറെ ഹ് നമ്മുടെ ഗെയിം കളികൾ ഉണ്ടാവും അങ്ങനെ കുറേ കുറെേ കാര്യങ്ങൾ ഭക്ഷണങ്ങള് പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ കുറെ കുറെ അതായത് ആ റോഡ് മുഴുവനും ഈ ഉത്സവങ്ങളൊക്കെ തന്നെയാ പള്ളിപ്പെെരുന്നാൾന്ന് പറയുമ്പോൾ എല്ലാം ഒരുപോലെല്ലേ റോഡ് മുഴുവനും ഈ ഭക്ഷണ സാധനങ്ങള്ൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും അത് സത്യം പറഞ്ഞാൽ നല്ല ഇതാണ് പിന്നെ നമ്മുടെ പള്ളി മൊത്തത്തില് ഈ എന്തുവാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടും ആ അങ്ങനെ കൊറെ കുറെൊക്കെ ഉണ്ട് പക്ഷ ഉത്സവങ്ങൾക്ക് ഞാൻ വലുതായിട്ട് പോയിട്ടില്ലെങ്കിലും കണ്ടിട്ടൊക്കെ ഉണ്ട് ആ ഒരു അറിവേ ഉള്ളൂ കാണുന്ന പക്ഷെ വലുതായിട്ടൊന്നും അങ്ങനെ പോയിട്ടില്ലേ ഇപ്പം പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഈ ഒരു സം ഉത്സവം ഉണ്ടെന്നുള്ളത് അതിനും വരണെന്നുണ്ട് പക്ഷെ ഇത് എൻറെ കൂട്ടുകാരൊക്കെ പറഞ്ഞഞ് കേട്ടിട്ടുണ്ട് ഇതിങ്ങനെ ഇത്ര ദിവസത്തെ ഇതൊക്കെയാണ് വല്യ ഉത്സവണെ ന്നൊക്കെ ഞാൻ കേട്ടിട്ടൊക്കെയുണ്ട് പക്ഷെ വരണംന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇനി നോക്കണം ക പള്ളിപ്പെരുന്നാളുകൾക്കൊക്കെ കൂടുതലും പോയിട്ടുള്ളു ഉത്സവങ്ങൾ
എന്റെ വീട് ഇതുപോലെ പള്ളീട ടുത്തായിട്ടാ കേട്ടോ പള്ളിയുടെ അമ്പലത്തിന്റെ അടു നടുക്ക് ഭാഗത്തായിട്ടാണ് എന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞങ്ങക്ക് പള്ളില് കാര്യങ്ങള് നമുക്ക് ഉത്സവം അവിടുത്തെ പെരുന്നാൾന്ന് പറഞ്ഞ ഉത്സവം പോലുള്ള ഒരു കൂട്ടായ്മയാണല്ലോ അവിടെ അപ്പം എ അത് എന്റെ കൊച്ചുനാളിലൊക്കെ ആണെങ്കില് അവിടെ ആണെങ്കിൽ കുഞ്ഞ് പരുവത്തിൽ അവിടെ ഈ വളക്കച്ചവടം ഒക്ക കൊണ്ടു വരും പള്ളി പരിസരത്ത് അപ്പൊ ഉത്സവത്തിന്റെ പോല അകത്ത് ബലൂൺ വിൽപ്പന ആ വളക്കച്ചവടം വന്നിട്ടാണെങ്കിൽ ആഹ് അപ്പൊ അവിടൊള്ള ആള് അങ്ങനെ എല്ലാ ആൾക്കാരും വരും ഈ വള മേടിക്കാനും ബലൂൺ മേടിക്കാനും ഒക്കെ ആയിട്ട് ആ ന്നിട്ട് അവിടെ ത്തെ പ്രാർത്ഥന അതൊക്കെ നമുക്ക് കാണാം കാണെ ഈ കേൾക്കെ ചെയ്യാം കേട്ടോ ഇതേപോലെ ആ ഇതേപോലെ തന്നാണ് നമ്മുടെ അടുത്ത അപ്പുറ ത്തെ അമ്പലത്ത ഉത്സവം ആകുമ്പഴ് ഇതുപോലെ വളക്കച്ചവട മ്പിലും അങ്ങനെ എല്ലായിടത്തും ഒരേപോലെ തന്ന അപ്പൊ നമുക്ക് അവിടുത്തെക്കെ ആ ഉത്സവത്തിനെ പറ്റി അറിയാം ആ ഇണ്ട് ഇണ്ട് കെട്ടോ ഭക്തിഗാനം ഇടും അന്നിട്ട് അവിടല്ലാതെ പാടുവേം ചെയ്യും കേട്ടോ പള്ളിൽ ഇങ്ങനെ ആള് നിന്ന് പാടുന്നവരും ഉണ്ട് അല്ലാതെ ഇങ്ങന അതിന്റെ ഉപകരണം വെച്ചുള്ള പാട്ടും ഉണ്ട് ആഹ് അതും ഉണ്ട് കേട്ടോ ഉം അത് ഈ കാളകെട്ട് മഹോത്സവ
ഉം ഉം പറഞ്ഞോ
കാളകെട്ട് മഹോത്സ ടുത്തും ഉണ്ട് കേട്ടോ പത്ത് ദിവസം അവിടെ പാരായണോം ഉണ്ട്
ആണോ ആ ആ ആഹ് അതെനിക്കൊന്ന് രാവിലെ തുടങ്ങുന്നതാ അല്ലേ വൈകുന്നേരം വരെക്കെ രാത്രി അടുപ്പിച്ച് ഇങ്ങനെ പോന്നോണ്ടിരിക്കും അല്ലേ അതൊക്കെ ഒരു ഭക്തിയല്ല കേൾക്കുമ്പോ നമുക്കും ഒരിതാ അ പ്രാർത്ഥന ത്തനയാണത്.
ആണ് അത് ചെലത് എടുത്ത് രണ്ടു പേര് കാണും കേട്ടോ മാറീം തിരിഞ്ഞുവാട്ട് ആഹ് വായിക്കും ചിലയിടത്ത് ഒരാളെ കാണത്തുള്ളൂ അ ചിലയിടത്ത് രണ്ടു പേര് അങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങളുടെ അവിടുത്തെ ഉത്സവം ആ ശരി ആ ശരി ശരി